ആഹ്
ക്ലിയറാവുന്നില്ലല്ലോ?
ആഹ് കേൾക്കില്ലേ?
ആഹ് ഇപ്പം കേക്കാം കേക്കാം പറഞ്ഞോ
ഉം ഉം
എന്തെടുക്കായിരുന്നു?
ചായ കുടിക്കാൻ നിക്ക
എന്തോ കേക്കുന്നില്ല ക്ലിയറാവുന്നില്ല അതോ ഇനും വിട്ട് വിട്ട് കേക്കുന്ന പോലെ തോന്നുന്നു
ആഹ് റേഞ്ചില്ലായിട്ടാകും ചെൽപ്പം
ആഹ് ആഹ് ഇപ്പൊ കേക്കാം പറഞ്ഞോ
ആഹ്
അതെ ഈ മഴയൊക്കെ ആയോണ്ടായിരിക്കും റേഞ്ച് ഇഷ്യൂ വരുന്നതേ
ആഹ്
ആഹ് പിന്നെന്താ
ചായയൊക്കെ കുടിച്ചോ?
ചായ കുടിക്കാൻ നിക്കാണ്
ആഹ് ഇവടെ ചായ കുടി കഴിഞ്ഞു മോൻ സ്കൂളിൽന്ന് വന്നപ്പം ചായ ഒക്കെ ഇട്ട് കുടിച്ചു പിന്നെ കടി ഇന്നൊന്നും ഉണ്ടാക്കിയില്ല എന്നും എന്നും എന്തേലൊക്കെ ഉണ്ടാ ക്ക്ന്നെ ഇന്നൊന്നും മടിച്ചു മടിപിടിച്ചു കഴിഞ്ഞാ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ
ആഹ് ആഹ്
കെ കടകളിലോന്നും വാങ്ങിക്കാതെ എന്തെലും
വാണം ഇവടെ പിന്നെ
ആഹ്
പഴംപൊരി, ചക്കപ്പൊരി ഒക്കെ ഇണ്ടാ ചക്ക പൊരിച്ചുക്ക്ണു
പോരീന്ന് പറഞ്ഞ
നമ്മള് പഴംപൊരി ഉണ്ടാക്ണ മാതിരി തന്നെ പഴമ്പൊരിയുടെ മാവിലെന്നെ ചക്കപഴുത്തത് മുക്കിയിട്ട് ഇവ്ടെ
ല്ലേ ആഹ് ഇവിടെക്കെയാണെങ്കി ഏഹ് ചക്കയുപ്പേരി ചക്ക വേവിച്ചത് അങ്ങനെയൊക്കെ ഉള്ളു ഇങ്ങനെ ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ ആഹ് അല്ലാതിങ്ങനെ കുഴിഞ്ഞ് ഇങ്ങനെ ആവിക്കത്തുകൊണ്ട് ഇഡലി ഇഡലി കുട്ടകയില്ലേ അതിലിങ്ങനെ ആവി കകത്ത് വെച്ച് ചമ്മന്തി അരച്ച് ഇങ്ങനെ വേ കഴിക്കുന്ന അവിടെണ്ടോ അങ്ങനെ
ഇല്ല ഇല്ല അങ്ങനെ വേവിക്കൂല്ല ഇവിടെ വെറുതെ വേവിച്ചിട്ട് പിന്നെ അതുകൊണ്ട്. അപ്പത്ത്ക്കോ അങ്ങനെ എന്തൊക്കേ ഇട്ക്കും പറിണേക്ക പയഞ്ചക്ക നമ്മള് ലേഹ്യം വരകണമാതിരി വരകിയിട്ടേ
ഓഹ് ഓഹ് അതേയോ? ആഹ് ആഹ് ആഹ് ഇവിടെഅ ഹ് ഇവിടെ അങ്ങനെ ചെയ്തില്ല അല്ലാതിങ്ങനെ അപ്പ ഉണ്ടാക്കത്തില്ലേ നമ്മള് തേങ്ങയൊക്കെ തിരുമ്മീട്ട് ആ അല്ലാതി ഇങ്ങനെ വാഴയിലൊക്കകത്ത്.
ആഹ്
ആഹ് അങ്ങനെ ചെയ്യും പഴുത്തചക്ക ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ചിട്ട്
അങ്ങനെ ആക്കിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും ഇങ്ങനെ ലേഹ്യം പോലെ ആക്കിട്ട്
ഓഹ് അങ്ങനെ ഇവിടെയൊക്കെ ചക്കവരട്ടീന്ന് പറയും അതൊരുമാതിരി ഇല്ലേ കറുത്തകളറ് ആവുന്നേ അതല്ലേ
ആഹ് അതന്നെ
അതെ അതെ പായസൊക്കെ ഉണ്ടാക്കാൻ പറ്റോ അതും വെച്ച്
അതോണ്ട് പായസക്കെ ഇണ്ടാക്ക പറിണെക ഉം ഇന്റെ അമ്മായിമ്മ ഓരോന്ന് അങ്ങനെണ്ടാക്കും ഉം
പിന്നെ ഇവിടെയും ഇടക്കങ്ങനെ ഒണ്ടാക്കോരോന്നും പിന്നെ ഒന്നും ചെയ്തില്ല പിന്നെ മഴയൊക്കെയുണ്ടോ അവിടെ?
ഇല്ല ഇന്ന് മഴയൊന്നുല്ല ഇന്ന് വെയിലന്നെ അതുകൊണ്ട് തുണികളൊക്കെ ഒന്ന് ഒണങ്ങി കിട്ടി.
ആഹ് ഇവിടെ വെയിലറച്ചിട്ട് നാലഞ്ച ദിവസത്തിന് മേളിലായി അതുകൊണ്ട് തുണിയൊക്കെ ഒണങ്ങാനാണ് ആഹ് അതെ നല്ല മഴയ മഴ പെയ്യുമ്പോ മഴ വെയില് ആകുമ്പോ വെയില് വെയില് ആവുമ്പം നമ്മള് പറയും മഴപെയ്താ മതീന്ന് പറയും.
ആഹ ച്ചു
പക്ഷേ മഴ ഈ തുണിയൊണങ്ങുന്ന കാര്യമൊക്കയാണ് അല്ലെങ്കി കൊഴപ്പയില്ല പൊറത്തോട്ട് പോകുന്നതും തുണിയൊക്കെ ഉണങ്ങുന്ന കാര്യവാണ് അല്ലെങ്കിൽ നല്ലത
ആഹ് കുട്ടികളൊക്കെ ഇണ്ടാ മ്പളാണേ കുട്ടികള് തുണികളൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടണ്ടേ ഈ മൂത്രോയിക്കണതും
ആഹ് അതെ അതെ കുഞ്ഞിയോട്ടുണ്ടെങ്കി ഒരുപാട് തുണി കാണത്തില്ലേ? ആഹ് പിന്നെ
അതൊക്കെയേണ്
ആഹ് പിന്നെന്താണ് വൈകിട്ടത്തേക്ക് എന്താ ഫുഡ്ഡ് ഒണ്ടാക്കണോ? അതോ ചോറും കറികളും എല്ലാം ഇരിപ്പുണ്ടോ?
തന്നെ അത് രാവിലെ രണ്ട് നേരൊക്കെ ഒരുമിച്ചങ്ങനെ വെക്കും
ഓഹ് അതെയോ ഓഹ് ഇവ്ടെയും അതൊക്കെതന്നെ ഉം എന്താ സ്പെഷ്യലെന്താ?
സ്പെഷ്യല് അയില പൊരിച്ചത്
അതെ അയില പൊരിച്ചെന്ന് പറഞ്ഞുകഴിഞ്ഞാ നമ്മുടെ അയില വറുത്തേയിലല്ലേ പറയുന്നെ
ആഹ് ആഹ് ആഹ്
ആഹ് പിന്നെ ആഹ് ഇവിടെ വറ്ക്കാന്നാ പറയുന്നെ
ആഹ് അയ്ലിം, മത്തി ഇണ്ട് പൊരിച്ചത് മ്
കുഞ്ചേയുടെയൊക്കെ സൈഡ് ആയോണ്ട് ഇങ്ങനെ മീൻ കിട്ടുവോ ഇടയ്ക്കൊക്കെ അതൊക്കെ ഇടക്കോക്കെ വാങ്ങും അത് പിന്നെ പറ്റിച്ചതൊക്കെ ഇരിപ്പോണ്ട് വറുത്തതും പറ്റിച്ചെന്ന് പറഞ് കഴിഞ്ഞാ മറ്റേ നമ്മുടെ തേങ്ങേക്കെ ഇട്ടിട്ട്
ആഹ് കറിവെക്ണ അതോ വെള്ളല്ലാണ്ട് വറ്റേ
വെള്ള ഇല്ലാണ്ട് വറ്റിച്ചെടുക്കത്തില്ലേ ആഹ് അവിടൊക്കെ എങ്ങനാ ചെയ്യുന്നേ?
തപ്പ് വെക്കാ അറിം
തപ്പോ
ആഹ് എന്റെ അമ്മയിയൊക്കെ പറയുന്നേക്കാ തപ്പു വെച്ചാ മതിന്നൊക്കെ
ഇവടെ മീൻ പീരാ, മീൻ വറ്റിച്ചത് കൊടം പുളിയൊക്കെ ഇട്ടിട്ടെ ആഹ് അങ്ങനാ പറയ
കൊടം ഇൻക്ക് കോടം പുളി ഇടുമ്പോ അയ്ന്റെ ഒരു ഇത് കിട്ടൂല കണക്ക് കിട്ടൂല
ആഹ് ആഹ് അതെയോ ഇവിടയൊക്കെ എല്ലാം മീൻ കറിക്കായാലും മീൻ വറ്റിക്കുന്നായാലും എല്ലാം കോടം പുളി ഇട്ടിട്ടാ അങ്ങനെ തക്കാളി ഇട്ട് വെക്കുന്നത് കൊറവാ.
ആ
ആഹാ
ഇവിടെ മ് അഞ്ചാറ് തക്കാളിയെക്കെയിടും. കുറച്ച് പുളിയൊഴിക്കും ഏ
മറ്റേ പുളീന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പിരുപുളിയായിരിക്കും അല്ലേ നമ്മുടെ നിളമുള്ളേ അതാണോ? പീഞ്ഞൊഴിക്കുന്നെ ഓ അതെയോ ഇവിടൊക്കെ കൊടംപുളി രസം വെക്കാന് രസൊക്കെ വെക്കത്തില്ലെ അതിന് മാത്രമേ നമ്മൾ ആ പിരിപുളി ഉപയോഗിക്കാറുള്ളൂ
ആ ആ ഞങ്ങളെല്ലാ ഈപളിന്നെ മ് പിന്നെ ഇന്റെ വീട്ടിലുണ്ട് കുടമ്പപുളിയൊക്കെ എന്റെമ്മ മീൻകറിയൊക്കെ അങ്ങനെ ഇട്ട് വെക്കണകാണാ.
ആ ആ ആ ഇങ്ങോട്ടൊക്കെ കൂടുതലും എല്ലാം കുടംപുളി ഇട്ടിട്ടാ വെ ആ അതെ നല്ല പുളിയ അത് അതിട്ട ഈ പ്പാഗല്ലാം കുടംപുളിട്ടിട്ടാ വെക്കുന്നേ പിഴിപൂളി ഞാന ഈ പറഞ്ഞില്ലേ രസം സാമ്പാറ് അതിനൊക്കെ ഉപയോഗിക്കത്തുള്ളൂ. ആ പിന്നെന്താ, മ് മക്കളൊക്കെയൊ? സ്കൂളീന്ന് വന്നോ?
ആ സ്കൂള്ന്ന് വന്ന് ഇനിപ്പ ഞങ്ങള് വിരുന്നോകാന്നിക്ക.
ആഹാ എവിടെ?
കല്ല്യാണൊക്കെണ്ട്
അതെയോ വീട്ടിലെ ഇയാടെ വീട്ടിലേക്കോ?
ആ ഉമ്മാന്റെ ആങ്ങൾടെ മകളെ കല്യാണാ
ആഹാ ഓ അപ്പ സദ്യൊക്കെ കഴിക്കാലോ ആ അപ്പ കല്യാണ കേൾക്കുമ്പോഴേ നമുക്ക് സദ്യ പായസം
ആ ചെലവ്ട്ത്ത് സദ്യൊക്കെ ഇണ്ടാവച്ച ഇവിടെ സദ്യൊന്നും ഇല്ലോന്നു
അതെയോ ഇവിടെക്കെ സദ്യയും പായസമൊക്കെയാ. അവിടൊക്കെ ബിരിയാണിയാണോ അപ്പം?
ആ ആ ബരിയാണിയാണ് ചെലപ്പണ്ടാവും സ ഇയൊക്കെ നല്ല വലിയ കല്യാണൊക്കെയാണെങ്കിൽ ദ്യക്കെ ഉണ്ടാവും
ഇവിടെ ചെറുത് തൊട്ട് വലുതു വരെ എല്ലാ കല്യാണത്തിനും സദ്യയാണ്. പിന്നെ വൈകിട്ടിങ്ങനെ അടുക്കള കാണലും പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട് അതിനൊക്കെയാണ് ബിരിയാണി
അ ആ
ആ പിന്നെ മക്കളൊ എന്തെയ്യ?
മക്കള് ദാ ചെറിയാള് ഒറങ്ങാ വലിയാള് ചെ അവിടെ രണ്ട് വയസ്സായി
ആ ആ
വല്ലയാള്ക്കവിടെ ചായേം കൊടുത്തി ഇരുത്തിക്ക്ണു.
ആ ഇവിടെ വലിയ ആള് ട്യൂഷന് പോയി അഞ്ചിലാ പഠിക്കുന്നേ, ഇളയാള് ഉറക്ക എണീട്ട് ആഹാ
ഉം
എടയ്ക്ക് കരച്ചിലൊക്കെ കേൾക്കാലോ
എങ്ങനെയാ സ്കൂള്ട്ട് വന്നിട്ട് ട്യൂഷനും മണ്ട്ണ.
ആഹ് അതേ അതേ ഇപ്പോ സമയില്ലല്ലോ വെക്കേഷനൊക്കെ കഴിഞ് പിന്നെ
കുട്ടികൾക്കും പഠിച്ച് പഠിച്ച് പ്രാന്താവും ഇന്റെ കുട്ടി ഞാൻ ഇനി സ്കൂള്പോണില്ല പറയും ഇപ്പ തന്നെ ഇന്ന് പോയിട്ട് ഇനി കൊറെ ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതിന്ന് പറണ് എന്നോട് ന്ന സ്കൂൾക്ക് പോവൻണ്ടല്ലോന്ന് പഠിക്കാൻ കൊറച്ച് പിന്നെക്കാ മൂപ്പര് അപ്പോ പോകാനൊരു മടി
ആഹ് അവർക്കും മടിയാ നമ്മുക്കും ഇടക്ക് മടി വരുത്തില്ലേ ഉം എന്ന പറഞ്ഞപോല അവർക്കും അവരെ മുന്നേ വെച്ച് പറഞ്ഞു കഴിഞ്ഞാ അവര് പിന്നെത് ഇത് ഇതാ ക്കി എടുക്കത്തില്ലേ
ആ അമ്മക്കും മടിഎന്നെന്ന് എന്നാ ഇനിക്കും മടിയാന്ന് പറയും
അതെ സ് അമ്മക്ക് മടിയില്ലേ അപ്പ എനിക്ക് മടി ആയിക്കൂടെ എന്ന് വെച്ച് നമ്മളോട് ചോദിക്കും അതുകൊണ്ട് അവരെ കേക്കെയൊന്നും നമുക്ക് പറയാൻ പറ്റൂല ആഹ് പിന്നേ
പിന്നെന്താ അങ്ങനെ പോണു
ചായയൊക്കെ കുടി കഴിഞ്ഞോ അതോ?
ഇല്ല ഞാൻ കുടിച്ചിട്ടില്ല ബ കുട്ടികൾക്കൊക്കെ കൊടുത്ത്‌ ഞാൻ പോകാള്ള ധ്ര്യതിയില ബ്രോണ്ട് വന്നി ട്ട് ഒൻക്ക് ചായ കൊടുത്ത്ക്കണ്
ഓഹ്
ഉം
ആഹ്
അപ്പ അങ്ങനെ മാറ്റണ്
വെക്കേഷനൊക്കെ ഉം എവിടെലുമൊക്കെ പോയോ കറങ്ങാനൊക്കെ അതോ
ഇല്ലേ വെക്കേഷന് അങ്ങനെഞ്ഞള് കറങ്ങാനൊന്നും പോവാറില്ല അധികം
അതെയോ ഓ ഹ ഹ ഇവിടെ അങ്ങനെ ക റങ്ങാനൊന്നും പോവാറില്ല പിന്നെ അമ്പലങ്ങളിലോ ഹസ്ബൻഡ് വരുമ്പോഴിങ്ങനെ അമ്പലങ്ങളിലോ അത് വെക്കേഷൻ ഒന്നുമില്ല പുള്ളി എപ്പോഴാണോ വരുന്നേ അപ്പൊ ഇങ്ങനെ അമ്പലത്തിങ്ങളിലൊക്കെ ഒന്നു പോകും അല്ലാത ഇങ്ങനെ ട്രിപ്പ് ഒന്നും പോവാറില്ല നമ്മള്
ഉം ഇനിപ്പ ഇന്റെ ഹസ്ബൻഡും വര്ണണ്ട്
അതെ ഇതിപ്പം എന്റെത് പോയിട്ടേ ഉള്ളൂ ഉം വന്ന സമയ ത്ത് ഞങ്ങള് മൂകാംമ്പികെ പോയിട്ടുണ്ടായിരുന്നു അതൊരു രണ്ട് മൂന്ന് ദിസത്തെ ഇത് ഒരുപോലെ
ആഹ് അഹ്‌
ഡനയിലും ഒക്കെ പോണംന്നുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് വെക്കേഷൻ സമയത്തൊന്നും നമ്മള് ടിക്കറ്റ് ബുക്ക് ചെയ്താ കിട്ടൂല്ലല്ലോ നേരത്തെയൊക്കെ ബുക്ക് ചെയ്യണ്ടേ അതുകൊണ്ട് ഉം പിന്നെ മൂകാംമ്പികെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അധോണ്ട് പിന്നെ അവിടെ പോയി ആ അതേ അതേ ശേ നമ്മള് ഓർക്കും ഈ കർണാടകക്കെ കേ ക്കുമ്പോ നമ്മളോർക്കും മൊത്തം ഈ കർണാടക ആ നമ്മുടെ മലയാളികളൊന്നും ഇല്ലോ പക്ഷെ മോ ത്തം അവിടെ ചെന്നപ്പോ മൊത്തവും മലയാളികൾ നമ്മക്ക് പിന്നെ ഈ മലയാളികൾ കാണുമ്പോ ഒരു പ്രത്യേക സന്തോഷ വാണല്ലോ എവിടെ ആയലും കാണുമ്പം ആഹ് അതെ ആഹ് അതെ അതെ നമുക്ക് അവരെ കാണും മലയാളം പറയുന്ന കേൽക്കുമ്പോ ഒര് സന്തോഷം ആഹ്
ഞമ്മളെല്ലായിടത്തും കേറിത്തിമറക്ക്ണ ആളുകളെല്ലേ
ആഹ് അതെ അതെ എല്ലാടും അവരെ കാണാനും ഉള്ളു. ആഹ് അതെ പിന്നെ? ഏ മൂകാംബിക ഒന്ന് പോയി പിന്നെ എങ്ങും പോയില്ല. ട്രിപ്പായിട്ടൊന്നും അങ്ങനെ പോവുന്നില്ലല്ലോ ന്തോ
അങ്ങനൊക്കെ പോവുംമ്പഴാണ് ഞമ്മക്കൊരു മനസ് സിനൊരിത്ണ്ടാവ എന്നെങ്കിലും വര്ആ അപ്പൊ അങ്ങനെ യാത്രകളെ പോക്ആ ഒക്കെ രസല്ലെ.
ഒരു രസല്ലെ പത്തേ ഇന്നു ഇല്ലെ വീട്ടി തന്നെ ഇരിക്ക്യു അല്ലേ.
കുട്ട്യേക്കൊരു രസാണ് ന്നമ്മളേക്കായി ഒക്കെ കുട്ട്യേക്കേയ്ക്കാരം.
രം നമുക്ക് ഒരു രസം വീട്ടിലിരിക്ക്യെല്ലേ എപ്പോഴും ആഹ്. പിന്നെ എന്താ?
ഇഞ് വൈന്നാര്ത്തൊക്കെക്കേ രാവിലെ വെച്ചിട്ട്ണ്ടാവുംലേ.
ആഹ് അതെ അതെ, ആഹ് ഒരു നേരത്തെ വേപ്പെ ഒള്ളൂ, അങ്ങനെ രണ്ടു വട്ടം ഒന്നും വെക്കത്തില്ലല്ലോ. ഉം ഉം പിന്നെന്താ എടാ ഞാം വിളിക്കാവേ മോനെ എന്താ വന്ന് സ്കൂളിന്നെ വിളിക്കാവേ ഉം ശരി ഉം.